ഹലോ
ഹലോ കേക്ക്ന്ന്ണ്ടോ?
ഇപ്പ കേക്ക്ന്ന്ണ്ടോ?
ആ കേക്ക്ന്ന്ണ്ട് പറഞ്ഞോ.
ആ നേരത്തെ എന്തോ നെറ്റ്വർക്കിന്റെ പ്രശ്നായ്ട്ട് കോള് കട്ടായി പോയായ്രുന്നു.
അതേ ല്ലേ കൊഴപ്പല്ല.
പിന്നെ അവിടെ എന്തൊക്കെണ്ട് വിശേഷങ്ങള് മൊത്തം
ഉം മഴ പ്പൊ രണ്ടൂസായി പെയ്തി ട്ട്
ആഹാഹാ ഇവിടെ ആഹ് ഇന്ന് രാവിലെ വെളുപ്പിന് മഴ പെയ്തായ്രുന്നു ഇപ്പ മഴയൊന്നുല്ല.
അതെ ല്ലേ. എന്താക്കെര്ന്നു?
ഞാനവിടിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വെറ്തെ ഇരിക്കായ്രുന്നു. എങ്ങനെവരെ ആഹ് ങ്ങളന്തെയ്യായിരുന്നു
ചുമ്മാ ഇരിക്കായിരുന്നു ഫുഡൊക്കെ കയ്ച്ച്ട്ട് ഇങ്ങനെ ഇരിക്കായിര്ന്നു
ഉം ഹ് ഹ് ആ ഇപ്പം വേറൊന്നും ചെയ്യുന്നില്ലല്ലോ വെറുതെ ഇരിക്കല്ലേ അപ്പൊ ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോവാറൊക്കെ ണ്ടോ അതോ
ഇല്ല ക്ലാസ്സിന് പോവ്വാര്ന്ന്- ക്ലാസ്സിന് പോക്ക്ണ്ട് മ് അക്കൗണ്ടിങ് പഠിക്കാം പോകും-
ആ ഓക്കേ
ആഹ് രണ്ട് മാസോടെ കഴിഞ്ഞാ ഓണാല്ലേ? പ്പം എന്താ വല്ല പ്ലാ പ്ലാനെന്തെങ്കിലൊക്കെ ണ്ടോ? കീ പ്ലാനെന്തെങ്കിലും
സദ്യ ണ്ടാക്കാ അങ്ങനെ ചെറിയ അല്ലറ ചില്ലറ പണികൾ.
എല്ലാരും വരില്ലേ?
ആഹ് എല്ലാരും വരും. ഇപ്പൊ പിന്നേ എല്ലാവരും തെരക്കായതു ണ്ട് എല്ലാര്ടെ കാര്യോം പറയാൻ പറ്റില്ല.
ആഹ് എന്നാലും എല്ലാരും ആഹ് ഓണത്തിന്റെ അന്നൊക്കെ ലെ ആഹാഹാ. എന്തൊക്കെയാ നിങ്ങടെ അവിടെ? ഓണം പ്ലാൻസ് ഒക്കെ എന്തൊക്ക്യാ?
ഓണത്തിന് എന്താ പൂവ്ടാ. സദ്യ വെക്കാ. തിരുവാതിര കളിക്കാ വൈ കുന്നേരല്ലാ
തിരുവാതിരയൊക്കെ കളി ക്ക്യോ എല്ലാരും?
പിന്നേ. കളിക്കും. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ
അതെ ആഹ് ഹ ഹ അത് ഞങ്ങടെ തറവാട്ടിൽ ണ്ടാർന്നു ആഹ് ഇപ്പം ഞാൻ ഇവിടെ ആയതോണ്ട് അത്രക്ക് അ ആഹ് ഇപ്പോരേത്തര് ഇപ്പോ കസി ഇവിടെ കസിൻസൊക്കെ കൊറേ പേര് അബ്രോട് പോയിട്ട്ണ്ട് ഇപ്പൊ ഞങ്ങൾ കൊറച്ചുപേരെ ഉള്ളൂ അപ്പം ആഹ് ഇങ്ങനെ ചർദി വരും ഇപ്പങ്ങനെയൊക്കെയാ ക്ഷേ ഇവർ മുന്നത്തെ ഓണത്തിന് അടിപൊളി ആയിരുന്നു കാരണം കൊറേപേരുണ്ടിവിടെ അപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ കൂട്ട് കൂടിട്ട് ആഹ് ഞങ്ങൾ തന്നെ കൊറേ പ്രോഗ്രാംസ് ണ്ടാക്കി വടംവലി മറ്റേ കുപ്പീൽ വെള്ളം നെറക്കൽ പിന്നെ സുന്ദരിക്ക് പൊട്ട് തൊടൽ അതൊക്കെ ഞങ്ങൾ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത്റ്റ് ണ്ടാക്കി എന്ന്ട്ട് പൂവിട്ടു ആഹ് പിന്നെ തിരുവാതിര എന്നിട്ട് പ്രൈസും ണ്ടാർന്നു ഓരോന്നിനും പ്രൈ ഏഹ് ഇത്പോലെ ഏഹ് ചെയ്ത ആൾക്കാർക്ക് ജയിച്ച ആൾക്കാർക്ക് പ്രൈസൊക്കെ ഇണ്ടാർന്നു അപ്പൊ എനിക്ക് കൊറേ സാധനങ്ങൾ അത് പ്രൈ സൊക്കെ ഞങ്ങൾ തന്നെയാ ആഹ് ഹ് ഹ് ണ്ടാക്കിയത് ഞങ്ങൾ തന്നെ പൈസ ഇട്ട്ട്ട് പൊട്ട് ഹ് മറ്റേ കണ്മഷി അങ്ങൻത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ങ്ങനെ പാക്കറ്റിലാക്കി പാക്കറ്റിലാക്കിട്ട്ഇങ്ങനെ കൊടുക്കും ഫസ്റ്റ് പ്രൈസ് എല്ലാത്തിനും കൂടെ കൂട്ടിട്ട് ബംബർ കിട്ട്ന്ന ആൾക്ക് കുപ്പി ആയിരുന്നു ആ നല്ലരസ് സായിരുന്നു അതൊരി
ആ അട് ത്ത് വായശാലയില് ലൈബ്രറി അങ്ങനത്തെന്നും പറ്റ് പരിപാടി ഉണ്ടാവൽ ലേ
ഇവിടെ അതൊക്കെ കുറവാണ് ഇവിടെ അങ്ങനെ ആൾക്കാര് ഭയങ്കര ബിസിയാണ് പക്ഷെ നാട്ടില് അങ്ങൻത്തെ പരിപാടിക്കെ ഇണ്ട് ഓർ ക്ലബ്ബുകളൊക്കെ ഇണ്ട് അവിട്ത്തെ ഇങ്ങനെ അത്തപ്പുവാറില് ഇങ്ങനെ ഓരോ ഗെയിംസ് ഇണ്ടാവും അതുപോൽത്തെ പരിപാടികളൊ ഇണ്ടാവും ആ പിന്നെ ഇതുപോലെ വടംവലി അങ്ങൻ വല്ല്യ പരിപാടികൾ അവിടെ ഇണ്ടാവും കൊറേ പാട്ടൊക്കെ വെച്ച് നാട്ടാരൊക്കെ ഇണ്ടാവും അപ്പൊ കാണാൻ വേണ്ടിട്ട് ഇവിടെ അങ്ങനത്തെ കൊറവാണ് ഇവിടെ ന്യൂ ഇയറിനൊ അങ്ങനത്തെ പരിപാടില്ല ഓണത്തിന് കൊർ അവിടെ ക്ലബില് ക്ലബിന്റെ പരിപാടി
ആ ഇവിടെ കുട്ട്യാളെ പരിപാടിയൊക്കെ ഇണ്ടാവാറുണ്ട് വായനാശാലയില്
ആ ആ ആ പാട്ട് അങ്ങനെയൊക്കെ ഇണ്ടാവോ
ആ പാട്ട് ഉം ഓണപ്പൂക്കള മത്സ ത്തരം മാവേലീനേരോരുത്തർ
ആ ആ ആ ഓരോരുത്തർ ഒർക്കീ ട്ടൊക്ക ലേ
അതെ പിന്നെ അത് പണ്ട് സ്കൂളുകളിലായിരു ന്നലൊയി ഇപ്പൊ സ്കൂളുകള്ലും കുറവാണല്ലോ ഉം
അതെ അതെ തെ ആ പക്ഷെ ഇപ്പഴ ഈ കോവിഡിന് ശേഷം ആൾക്കാര് പിന്നെയും അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് കാരണം ആൾക്കാര് ഈ എല്ലാർക്കും ഇങ്ങനെ കൂടാൻ വേണ്ടീട്ടൊക്കെ ഭയങ്കര ഇഷ്ടല്ലേ അപ്പൊ അങ്ങനെ ആൾ ആരെ ഉം കൂടുതലായിട്ട് എങ്ങന കുടുതലായിട്ടങ്ങനെ ഇതുപോലെ പ്രോഗ്രാംസൊക്കെ കൊറെ നടത്ത് ന്ന്ണ്ട്
ഉം അ
ഉം പിന്നേം
എന്താ സ്പെഷ്യല് ഇനി ന്താ ഇനി അടുത്തവണത്തെ
അടുത്താണോ ആ അതെ അതെ അതെ ഓണത്തിന് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലെ ഈ പ്രാവശ്യം അങ്ങനെ ആരുണ്ടാവില്ല രണ്ടു പേര് അബ്രോഡിൽ അബ്രോഡിൽ പോയിർക്കാണ് അവർക്ക് ലീവ് കിട്ടോന്ന് അറിയില്ല രണ്ട് മൂന്ന് പേര് ഓൾറെഡി ഖുവൈത്തിലൊക്കെ ആണ് അവര് ചെലപ്പഴേ ലീവ് കിട്ടിയാ വരുള്ളൂ പിന്നെ ഒരാളുടെ കല്യാണം കഴിഞ്ഞു ചെലപ്പോ ആള് വരുവായിരിക്കും പിന്നെ ഞങ്ങള് മൂന്നാല് പേര് സ്ഥിര ഇവടെള്ള ആൾക്കാര് മാത്രേ ഒള്ളൂ അപ്പ അത് ആ
വീടിനടുത്ത്ങ്ങനെ ആൾക്കാര്ല്ല
ആ അടുത്ത്ണ്ട് അവരൊക്കെ വരും പക്ഷെ എന്നാലും എല്ലാരും കൂടെ ഉള്ള ആ ഒരു രസം ഉണ്ടാവില്ല ഞങ്ങളുടെ ഒരു അനിയത്തി ഉണ്ട് അവളാണിപ്പൊ പോയേക്ക എന്നാ പുറത്തേക്ക് അവളാണ് ഇതിന്റെ എല്ലാം മെയിനായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ആള് പക്ഷെ ഓളും പോയത് കൊണ്ട് ഒരോരോരു സുഖ ഇല്ല
അതെ ല്ലേ
അതെ ഉം
എന്താ സ്പെഷ്യൽ ആയിട്ട് എന്താ ഉണ്ടാ എന്തേലും ഉണ്ടാക്കാർണ്ടോ പ്പെ
ഓണത്തിനോ ഓണത്തിന് ഇവിടുത്തെ ഓണത്തിന് കുറേ കറികളുണ്ട് ഇവിടെ ആ അച്ഛന് ആ അച്ഛൻ സിഡലിങ്സ് ടോട്ടൽ ഒരു നാല് പേരാണ് അപ്പൊ അവരുടെ വൈഫ് അതായത് എന്റെ മദർലോയും പിന്നെ ബാക്കി മൂന്നേരോടെണ്ട് അവരുടെക്കെ ഭയങ്കര സ്പെഷ്യലായിട്ട് ഒരു ദിവസൊക്കെ പത്ത് മു മുപ്പത് കറി ഒക്കെണ്ടാക്കിയായിരുന്നു മുപ്പത് നാൽപ്പത് കറിയൊക്കെണ്ടാക്കി ആ അന്നത്തെ ആ ഓണംന്ന് പറഞ്ഞില്ലേ അന്ന് അപ്പൊ ഓരേരുത്തരെ സ്പെഷ്യൽ ആ രണ്ട് അപ്പൊ അതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ മൊത്തത്തില് ടേബിള് നറയെ അത്ര കറികളുണ്ടായിരുന്നു
ആ ഇവപ്പൊ പിന്നെ എല്ലാരും തെരക്കായിരി
ആ അതെ അതെ എല്ലരും തിരക്കാ
ഉം
അന്ന് പിന്നെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എല്ലാരും ഇങ്ങനെ കൂടുന്നുണ്ട് നമുക്ക് ഇ പ്രാവശ്യം കൂടിയാലോന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് എല്ലാരെയും വരുത്തിച്ചിട്ടാണ് അന്നിങ്ങനെ ഒരു ഓണം ആഘോഷത് പിന്നെ അത്രക്കൊന്നായി ട്ടൊന്നുല്ല ഇതുവരെ ഉം
പിന്നെന്താ ആ പിന്നെന്താ
അവിടെ തണുപ്പൊക്കെ ഉണ്ടോ പ്പൊ
തണുപ്പ് ആ കൊഴപ്പല്ല രാത്രി ആവുമ്പോ പകലൊക്കെ ചൂട് തന്നെ
കോടയക്കെണ്ടോ ഇറങ്ങാറുണ്ടോ ഏ പാടത്തേക്ക്
ഏയ് കോടൊന്നും ഇല്ല
ആ അന്ന് വന്നപ്പോ ഭയങ്കര ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോ ഭയങ്കര തണുപ്പായിരുന്നു അതാഞാൻ ചോദിച്ചത് പക്ഷെ അങ്ങോട്ടേക്കല്ലാന്ന് തോന്നുന്നു വരുന്ന വഴിയൊക്കെ നല്ല തണുപ്പായിരുന്നു ഉം പിന്നെ ചേച്ചിഒക്കെ വിളിക്കാറുണ്ടോ എടക്ക്
ആ വന്നിട്ടുണ്ട് ഇന്നലെ വന്ന ഉണ്ടായിരുന്നു
ആ വന്ന് ആ ചേച്ചി പഠിക്കുവായിരുന്നോ അതോ ജോലി ജോലി ചെയ്യ ആ ആ
തീന് ചിലപ്പോ ലീവ് കിട്ടൂല അപ്പൊ നേരത്തെ വന്നു ഇനി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വരാൻ പറ്റൂണ്ടാവോള്ളായിരിക്കും
ആഹ് ഹ ഹ കേറിയതേ ഉള്ളായിരിക്കും അപ്പൊ ലീവിന് പ്രശ്നയിരിക്കും അല്ലെ
ആഹ്
ഉം ആഹ് അപ്പ ഇപ്പ എല്ലാരും അടിച്ചുപൊളിച്ചിട്ട് ഉവ്വ മ് പിന്നെ വേറെ എന്തെ അമ്മയും അച്ഛനും ഒക്കെ എവിടെ സുഖമായിട്ടിരിക്കണോ
ഹലോ
ആ അമ്മയും അച്ഛനൊക്കെ സുഖായിട്ടിരിക്കുന്നുന്ന്
ഓ എല്ലാരും സുഖായിരിക്കുന്നു
അന്വേഷണം പറഞ്ഞേക്കെ ഉം പിന്നെ നാളെ ക്ലാസ്ണ്ടോ അപ്പൊ എല്ലാ ദിവസം ഉണ്ടോ ക്ലാസൊക്കെ ആഹ് ഹ ഹ
ആ മറ്റേ നഴ്സിങ് ചെയ്യേണ്ടതിന് അക്കൗണ്ടൻസി അതെന്താ ചുമ്മാ ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ വേണ്ടീട്ടാ അതിന് പോേണ
താലി
ആഹ് ആ ആ അപ്പം ആ ഒരു കോഴ്സിലും വരുവോ ഇതും
ഇല്ലില്ല ഞാനല്ലാതെ എവിടെലും പഠിക്കാൻ പോണെ പാർട്ട് ഓഫ് ജോബ് പോലെ പാർട്ട് ടൈം ആയിട്ട് ജോ
ആഹ് ഇതൂടെ പഠിച്ചാ നന്നായിരിക്കും അല്ലെ
ഉം
ഓക്കെ അതെന്തായാലും നല്ല കാര്യ
ഇപ്പ എന്താ ചെയ്യുന്നേ
ഞാനിപ്പോ ജോലിയൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ ബേബി ണ്ടല്ലോ കുഞ്ഞി ബേബിയാണ് അപ്പം ഞാൻ ചെറു ഓ ന്ന് റിസൈൻ ചെയ്തു നേരത്തെ ഞാൻ റൈറ്ററായിട്ടായിരുന്നു കണ്ടന്റ് റൈറ്റ്
ബേബിന്റെ ഫസ്റ്റ് ഓണാണോ
ഫസ്റ്റ് ഓണാണ് ബേബിയുടെ ഫസ്റ്റ് ഓണം അല്ല ബേബിയുടെ രണ്ടാമത്തെ ഓണാണ് ബേബി ഉണ്ടായിരുന്നതിന്റെ പിറ്റേ ദിവസം ആരുന്നു ആദ്യത്തെ ഓണം പിറ്റേ മാസായിരുന്നു ഉം ഇപ്പം ബേബിക്ക് ആ ലെവൻ മന്ത്സ് ആയിട്ടുണ്ട് ഉം ഇപരണ്ടാമത്തെ ഓ ബേബികാ ആബേബീപ്പൊ ഭയങ്കരനിർബന്ധംഒക്കെ എപ്പഴും കാണണം അപ്പ അയിന്റടക്ക് വർക്കും കൂടെ റെഡി ആവുന്നില്ല അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് റിഫൈൻ ചെയ്തു അപ്പൊ അതെഅതെഅതെ അപ്പൊ പിന്നെ ഞാൻ വിചാര്ച് കൊർച്ന്ന് ഇത് ചെയ്തിട്ട് പിന്നെ പുതിയ എവിടെയെങ്കിലും ഒന്ന് കയറിയാലോ എന്നുള്ള പ്ലാനിലാണ്
ആണല്ലേ
കൊറച്ച് റെസ്പോൺസിബിലിറ്റി ഇപം കൂടുതലായതുകൊണ്ടേ അങ്ങനെ. പിന്നെന്താ.
പിന്നെ. ഇന്നാ ശരി പിന്നെ വിളിക്കാം.
ആഹ് ഓക്കെ പിന്നെ വിളിക്കാ. ശരി എടാ എല്ലാരും ചോദിചീന്ന് പറഞ്ഞേക് ട്ടോ.
ചോയിച്ചു പറയാം.
ശരി ശരി.